ഹലോ
കേൾക്കാമോ
ആഹ് കേക്കാ കേക്കാ കേക്കാവോ
ആഹ് എനിക്ക് കേൾക്കാം
ആഹ് എനിക്ക് കേൾക്കാം ആഹ് പിന്നെ എന്തോ ഉണ്ടോ ഒത്തിരി നാളായല്ലോ വിളിച്ചിട്ടെ
ആഹ് നല്ല വിശേഷം വിളിക്കാനുള്ള സാഹചര്യം ഒത്തില്ല അതുകൊണ്ട് വിളിച്ചില്ല
ഹാ ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്താണ്ട് എന്താ ആഹ് ഇവിടെ മഴയുണ്ട് എൻ്റെ എടുത്ത് ഇന്നാൾ ഒരു ദിവസം ആഹ് കൃഷി ചെയ്തതിനെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നല്ലോ ഇതുപോലെ വീട്ടിൽ കൃഷി ചെയ്യണോന്നോ അപ്പം പറഞ്ഞ് ഇതുപോലെ ചോദിച്ചായിരുന്നല്ലോ ആഹ് ആഹ് ഇപ്പൊ അങ്ങനെയള്ളേ അത് ചെയ്യുന്നുണ്ടോ താല്പര്യം ഉണ്ടോ കൃഷി ചെയ്യാൻ
കൃഷി ചെയ്യാൻ താല്പര്യംണ്ട് ഞങ്ങക്ക് ഇവിടെ അത്യാവശ്യം കാപ്പി കുരുമുളക്, കൊക്കോ, ഏലം, ജാതി, കൊടപുളി, അങ്ങനെയുള്ള കൃഷികളൊക്കെയാ
ഓഹ് അത് ശരി ആഹ് പക്ഷെ ഞങ്ങക്ക് ഇവിടെ അങ്ങനെയുള്ള കൃഷികളൊന്നും ഇല്ല അന്നേരം ഞാനത് ഏഹ് എ എന്തെലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം ഇപ്പൊ അല്ലാതെ ജൈവ കൃഷിയായിട്ട് എന്തെലും ചെയ്യുന്നുണ്ടോ അവിടെ
ഞങ്ങൾ ജൈവ
ഇണ്ടോ
ഞങ്ങളീ കൃഷിക്ക് ഞങ്ങൾ ഉം വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും പച്ച ചാണകവും കൂടി കലക്കി വെച്ച് അത് പുളിപ്പിച്ചിട്ട് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് ഓരോന്നിന്റെ ചോട്ടില് ഒഴിക്കുന്നത്
ഓഹോ ഏലൊക്കെയ ആണോ അവിടെ കൃഷി ചെയ്യുന്നെ
ആഹ് ഇവിടെ ഏലം മെയിന് ആയിട്ടുള്ള ഏലം കൃഷിയുണ്ട് പിന്നെ മെയിന് ആയിട്ട് കുടംപുളി കൃഷിയുണ്ട്
ഓ ഓ
പിന്നെ കാപ്പിയുടെ സീസണിൽ കാപ്പിയുടെ കാപ്പി സീസണിൽ കാപ്പി
ആഹ് ആഹ് ആഹ് ഇതൊക്കെ നല്ല തണുത്ത കാലാവസ്ഥ വേണം വല്യ ഏലത്തിനൊക്കെ
അങ്ങനെ എന്തോ കാലാവസ്ഥ ഓഹ് അത് ശരി ആ ആഹ്
വെള്ളത്തിനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്നു പക്ഷെ നമ്മൾക്ക് നമ്മൾ ഈ തോട്ടീന്നൊക്കെ നമ്മൾ ഓസിട്ടിട്ടുണ്ട്
ആഹ് ആഹ് ഹാ
അപ്പൊ അതുകൊണ്ട് നമ്മുക്ക് ഒത്തിരി വെള്ളത്തിന് ക്ഷാമം വന്നില്ല
ഓ വന്നില്ലേ അല്ലേ അതോ ഈ ചൂട് സമയത്ത് ഇ അന്നേരം തോട്ടിലെ വെള്ളമൊന്നും വറ്റത്തില്ല
ഇല്ല ഇല്ല അത് എങ്ങനെയന്ന് വെച്ചാൽ തോട് പറ്റിയാലും ഈ തോട്ടീൽന്ന് ചില സ്ഥലത്ത് ഇങ്ങനെ ഉറവ് വന്നോണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഒഴുക്ക് പോലെ
ഓ ഒഴക്കുണ്ടല്ലേ
അപ്പൊ ചെലസ് സ്ഥലത്ത് കുഴിയുണ്ട് ആ കുഴിയിൽ നമ്മൾ ഓസ് ഇട്ടാൽ നമുക്ക് ആ വരുന്ന വെള്ളം കുഴി ചാടിക്കൊണ്ടേ ഇരിക്കും ഒരിക്കലും പറ്റ റ്റത്തില്ല അങ്ങനെരു സംഭവണ്ട് അപ്പൊ അവിടെന്ന് നമ്മൾ ഓസ്ട്ടാൽ നമുക്ക് വേറെ തടസ്സംന്നുല്ല നമ്മള് വാർക്കയുടെ മേളൊക്കെ ഓസ് ഓസില വെള്ളം എടുക്കണേ
എടുക്കോ ഇല്ലയോ ഈ ടാങ്കിലോട്ട് അങ്ങ് പിടിക്കൂ ഇല്ലയോ ആഹ് ടാങ്കിലേക്ക് ഓസിട്ട് അപ്പം നമ്മള് ആ ടാങ്ക് നറഞ്ഞ് ഓസ് വേറെ ടാങ്കിലേക്കോ അപ്പൊ കുഴപ്പമില്ല അന്നനെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അപ്പം കൃഷിക്ക് ഈ വെള്ളം തന്നെ ഉപയോഗിക്കുമോ വച്ച് ചൂട് സമയത്ത്
അങ്ങനെയാണ് ഞങ്ങളവിടെ കൃഷിക്ക് ഏലത്തിന് നനക്കാനി നമ്മൾ രണ്ടായിരത് ത്തിന്റെ ടാങ്കില് വെള്ളം നറച്ച് വെച്ചിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ നറച്ച് തീരനനുസരിച്ച് നറച്ച് വെക്കും. എന്നിട്ട് ടീ വാൽവില്ലേ? ടീ...
ആഹ ആഹ് ആ ടീ
അത് പിടിപ്പിച്ചിട്ട് നമ്മള്... ഓസ് ഇട്ടിട്ണ്ട്. അപ്പ അത് തിരിച്ചാൽ മതി നമുക്ക് താഴെ വരെ ഓസുണ്ട് അപ്പ അങ്ങനെ... പറമ്പിന്റെ താഴെ വരെ ഓസ് തിരിച്ചാൽ നമുക്ക് അത് മൊത്തം നനയ്ക്കാനുള്ള വെള്ളം അതിലുണ്ട്.
വെള്ളം ണ്ട ശരി ആഹ ആ ആഹ് അല്ലടീ ഏലോവ് ഹഹ. കിണറ് വെള്ളം, ആഹ. അല്ല, അപ്പൊ ഈ ആറ്റില ആ അത് തോട്ടിലെ വെള്ളമൊന്നും പിന്നെ... നമുക്ക് അല്ലാതെ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ലല്ലോ? കുടിക്കാനൊന്നും കൊള്ളത്തില്ലല്ലോ അല്ലയോ?
ഉൂവ, അതൊക്കെ അതാ എല്ലാ അതാ ഉപയോഗിക്കുന്ന്.
അത് ശരി, നല്ല വെള്ളം അന്നേരം വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കല്ലയോ?
ഇത് നമ്മള് തിളപ്പിക്കാതെ ഉപയോഗിക്കത്തില്ല.
ആഹ ഹ ഹ ആഹ് ആ അ ആഹ് അ. ആ ആഹ്, അരിച്ചു വരുമ്പോ തിളപ്പിക്ക്പോ അത് നല്ല നല്ല വെള്ളാവും.
നല്ല ഫ്രഷായിട്ട് വരും. നല്ല ടേസ്റ്റ് വെള്ളത്തിന്, വെള്ളത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ നമ്മക്കിപ്പ ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ട് നമ്മള് താഴെവിടേലൊക്കെ വേറെ സ്ഥല ത്ത് യാത്ര പോകുമ്പോ, ആ വെള്ളം കുടിക്കുമ്പോ നമുക്ക് ഭയങ്കര വ്യത്യസ്ത അറിയാൻ പറ്റും.
ആഹ അത് ശരി. അത് നമ്മള് വേറെരു സ്ഥലത്ത് ചെന്നാ ആ വെള്ളം കുടിക്കുമ്പോഴേ നമ്മുടെ വെള്ളത്തിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റു.
അതെ അതെ, ഞാൻ അങ്ങനെ പല സ്ഥലത്തും പോയിട്ട് വെള്ളം കുടിക്കാതെ വന്നിട്ടുണ്ട് ചിലത് പുളിപ്പ്ച്ചൊവാ. ക്ലോറിന്റെ ചൊവ, വേറൊരു ടേസ്റ്റി ആയിട്ടുള്ള ചൊവ അങ്ങനെ പല രീതിയിലുണ്ട്.
പക്ഷെ ഞങ്ങള ഇവിടെ അങ്ങനെ ഫ്ലോറിന്റെ ചെവയൊന്നും വത്തില്ല. നമ്മുക്ക് നല്ല കിണറില്... അധികം വെള്ളം പറ്റത്തോ ഒന്നുല്ല. നമുക്ക് അവിടെ വെള്ളത്തിന് ക്ഷാമൊന്നും വരുത്തില്ല. അത് നല്ല വെള്ളം തന്നെ, നല്ല... ഇല്ലല്ല വെള്ളത്തിനും ക്ഷാമ എന്ന് വെച്ച... ഇല്ല ഇല്ല നമുക്ക്... ഇല്ല ഇല്ലല്ല ഞങ്ങള് കിണറൊന്നും വറ്റിയിട്ടില്ല ഇതുവരെ. എന്ന് വെച്ചാല് ഞങ്ങക്കന്ന് വെച്ചാ നല് പിന്നെ ആ പിന്നെ നല്ല ആഴത്തിലുള്ള കിണറല്ലേ? ആ കിണറന്ന് പറഞ്ഞ അങ്ങ് നല്ല പാറ പൊട്ടിച്ച്... അങ്ങനെ പാറയുടെ ഇടുക്കിൽ നിന്ന് വരുന്ന നല്ല ക നല്ല... കട്ടി കുറഞ്ഞ ഫോറിന് ഒരു ഒന്നും ഇല്ല. നല്ല ടേസ്റ്റ ഇവിടുത്തെ വെള്ളം. പിന്നെ എപ്പോഴും നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ... ഇപ്പൊ നമ്മള് ടാങ്കില് വെള്ളം അടിച്ചിട്ടാലും നമ്മൾ ആ കിണറ്റീന്ന് വെള്ളം കോരി കുളികുമ്പം.. ന്നെ നല്ലതണുപ്പ വള്ള എന്നു വെച്ചാ ആ പാറ താടിയിലോട്ട് പാറയാ പാറ പൊട്ടിച്ച്... അങ്ങനെയുള്ള വെള്ളൊ. പാറ ഇടുക്കിന്ന് വരുന്ന വെള്ളാണ്. ആഹ്, വെള്ളത്തിന് നല്ല തണുപ്പും നല്ല ടേസ്റ്റവാ. അല്ലാതെ ഒരു ഓരആവട്ടെയോ ഒന്നു ഇല്ല, കലങ്ങി ഒന്നും വരത്തില്ല. വെള്ളം വറ്റത്തു ഇല്ല.
പിന്നെ ഇവിടെന്ന് വെച്ചാ മഴ പെയ്
മഴ പെയ്താപ്പ മഴ ആ, മഴ പെയ്താ പിന്നെ ഭയങ്കര ദുരിതോ അല്ലേ? വെള്ളക്കെട്ടോ? ആഹ... ഓ, അട്ട, ആഹ് ആഹ ആഹ. ആഹഹ, വലിയ അട്ടയാണോ?
അതല്ല നമ്മുടെ ചെറുതുണ്ട് വലുതുണ്ട് അത് നമ്മുടെ കാലേ കയറി ചോര കുടിക്കും
ഓഹ് അങ്ങനെയുള്ള അട്ടയാ അല്ലേ
കുടിച്ചിട്ട് ഇറങ്ങിപ്പോകും അത്രയും ചോര നമ്മുടെ ശരീരത്തിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും
ഓഹ് അന്നേരം നമ്മൾ അതിനായിട്ട് എന്തെങ്കിലും ചെയ്യോ അങ്ങനെ എന്തെങ്കിലും നമ്മള് പിന്നെ അതിന്റെ പുറകെ അലർജി ആയിട്ട് എന്തെങ്കിലും വരുവോ അട്ട കടിച്ചാ
ഈ ഇത് കയറി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിച്ച് പൊളിക്കാൻ പാടില്ല ഉപ്പൊക്കെ ഇട്ടാലേ ചാവുള്ളൂ
ഓഹ് അത് ശരി അല്ലാതെ തന്നെത്താന അത് കടിച്ചിട്ടങ് പോകത്തില്ല അല്ലെ കടിച്ചു പിടിച്ചിരിക്കുവോ
കടിച്ച പിന്നെ അത് ചോര കുടിച്ച് ഇറങ്ങിപ്പോവും അല്ല വലിച്ച് പറിച്ചാ അതിന്റെ ഈ മുള്ളൊക്കെ ഇരുന്നാ പിന്നെ നമുക്ക് അത് കടിച്ചാൽ തന്നെ ചിലർക്ക് ചൊറിച്ചിലും ഭയങ്കര ക കറു ത്ത പാട് അലർജി ചിലർക്ക് പനി വരും
അതാ ആഹ് അത് ശരി ആഹ് ഹാ ഹാ ഉള്ളുല്ലെയോ ആഹ് ആഹ്
ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ പറമ്പിലൊക്കെ ചെല്ലുമ്പോ കൊക്കോയൊക്കെ ഉണ്ട് ഞങ്ങക്ക് അപ്പൊ കൊ ക്കൊയൊക്കെ പേറക്കേം പറിക്കെക്കെ ചെയ്യുമ്പോ അതിന്റെ ചുവട്ടില് എന്ത് പുഴുവാ കാണുന്നെ
ആഹ് ഹാ ഹാ ആഹ് ഹലോ ആഹ് ഓഹ് പുഴുവു ഉണ്ട് ഈ കൊക്കോക്കെ എടുത്ത് നമുക്ക് ആഹ് ആഹ് വേനലു ആവുമ്പോ അത് കുടുതലും കാണാനുമില്ല ആഹ് ഹാ ഹാ ഹാ ചൂട് സമയത്തൊന്നുല്ല അല്ലേ നല്ല ചൂട് സയത്തില്ല പക്ഷെ തണുപ്പുള സമയത്തെ പുഴു വുണ്ട് ആഹ് ആഹ് ആഹ് നമുക്ക് ഈ ഏലവും അവിടുത്തെ ഒരു വരുമാന മാർഗമാണോ ഈ ഏലം കൃഷിയും ഈ പുളിയൊക്കെ പുളിയും ആഹ് കാപ്പിയൊക്കെ ആഹ് ആഹ് നമ്മള് ആഹ് അഹ് ആഹ് അപ്പം നമുക്ക് സ്ഥിര വരുമാനം ആഹ് ആഹ് ആഹ് കുരുമുളക് ഓഹ് ഓഹ് ഓഹ്
നമ്മൾ കായ് എടുക്കാം നല്ല തോട്ടമാണെങ്കി നമ്മുക്കൊരു നാല്പ്പത് ദിവസം നാല്പ്പത് ദിവ സം കൂടുമ്പോ നല്ല കായ്ഫലം ഉണ്ടാവും
ഓഹ് ആഹ് ആഹ് അത് നമ്മളത് നമ്മൾ എങ്ങനെ അത് എവിടെ വിൽക്കാൻ കൊടുക്കും ഈ ഇവിടെ ചന്തയിലൊക്കെയാണോ കൊടുക്കുന്നത് അതോ നമ്മളതിന്റെ ആഹ് ആഹ് ആഹ്
തന്നെയുണ്ട്
ആഹ് ഉണ്ട് അല്ലയോ ആഹ് നല്ല വിലയല്ലേ ഏലത്തിനൊക്കെ നല്ല വില കിട്ടുവോ ആഹ് ഏലത്തിനൊ ക്കെ നല്ല വില കിട്ടുവോ ഏലം കാപ്പി അതിനൊക്കെ ആഹ് ആഹ് ആഹ് ക്കെ എന്തോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പറഞ്ഞോ
അപ്പൊ ഏലത്തിന് നമ്മള് കടുത്ത വേന
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് വില കയറി വന്നിട്ടുണ്ട് ആഹ്
അപ്പൊ ഇനി ഏലത്തിന് എല്ലാരും കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോ എന്ത് സാധനവും നമുക്ക് ആഹ് സാധനം കൂടു
ആഹ് ഇല്ല കൂടുതൽ ഒള്ളപ്പാ വില കിട്ടും റേറ്റ് കുറയും പിന്നെ അതിന്റെ ആഹ് ഒരുരിത് കൊറയ ആഹ് ഏത് സാധനമായാലും കുറയൻ പറ്റ പിന്നെ വിലയാണ് നമുക്ക് കിട്ടാതിരിക്കുമ്പോ
ആഹ്
ഉം ആഹ് ആഹ്
അങ്ങനെ വ്യത്യാസം ഉണ്ട് ഏത് സധനം നമുക്ക് സാധനങ്ങള് കൂടുതല് അനുസരിച്ച് റേറ്റ് കുറഞ്ഞോണ്ടിരിക്ക ഇല്ലാതെ ആവുമ്പോഴാണ് ഇതിന് റേറ്റ് കൂട്ടുന്നത്
ആഹ് അന്ന് അന്ന് ആന്ന് ഏഹ് സാധനം കിട്ടാതിരിക്കുമ്പോ അതിന്റെ റേറ്റ് അങ്ങ് കൂടും ഉം കൊടുക്കാനും ഇല്ല അപ്പം തേങ്ങ നമ്മള് ചോദിക്കുന്ന വിലക്കേ നമുക്ക് കിട്ടത്തുള്ളൂ ആഹ് ആന്ന് ആന്ന്
എന്നാൽ ശരിയെന്നാ ഓക്കെ
ആഹ് ശരി ശരി ഇനി എന്തേലും ഒണ്ടങ്കി വിളിക്കണേ ആഹ് ശരി ഓ ഏഹ് ആഹ് ഓക്കെ ഇൻക്കി